കേൾക്കമോ
ആഹ കിടക്കുന്നന്നെ
ഹലോ
ഹലോ
ആഹ കേക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട്
കേക്കുന്നുണ്ട് ആഹ
എന്തൊക്കെ കുട കഴിച്ചോ ആഹ് കഴിച്ചു
ആ കഴച്ച കഴച്ച ആഹ കഴച്ച
ആ
എന്തായിരുന്നു കേടന്നോ ഇന്ന് പൊറോട്ടയായിരുന്നു
പ്പോ ആണമൽ
ആഹ ആഹ പൊറോട്ട ആായിരുന്നു ആഹ ആഹ എന്നല്ലേ ഓരോ ദിവസം ഓരോ ഇത് അ ആ ഓരോ ദിവസവും ഓരോ ഇതായിരിക്കും
അതെ ആഹ
ഉം ഉം ഒഴക്കം ൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോ ഫായിരിക്കും ആഹ
പിന്ന നേറെന്തൊക്കെയ എന്ന കളി കണ്ടിരുന്നാ കളയക്കാണ്ടിരുന്ന
ഇല്ല ആ ഇല്ല അതിനുള്ള ടൈം ഒന്നും കിട്ടണില്ല
ആഹ ടൈംട്ടുണ്ടാവല വേ
ഇല്ല നമ്മള് രാവിലെ എട്ട് മണിക്ക് പോകുന്നു ഏഴു മണിക്ക് തിരിച്ചു വരുന്നു ആ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു അപ്പത്തേക്ക്ങ്ങനങ്കില ഒ കിടന്ന അവർക്കാ മതിന്ന ഉണ്ടാവു
ടൈം കിട്ടൂലല്ലേ
ഇല്ല ജ്യ അങ്ങനെ ഫോണ് നോക്കണ അതാണ് ഈ ടൈമിലാണ ഇങ്ങനെ ആര് പിടിക്കാനും കിട്ടൂല
ഫുട്ടണ്ടക്കന രാ ങ്ങളെന്നെ
ല്ല കുക്കുണ്ട് ഫുഡ് ഉണ്ടാക്കി തരും ആ
അവര് ഉണ്ടാക്കലന്നെ പൊറോട്ടക്കെ രാത്രി
എല്ലാ ദിവസ ഇല്ല ഇന്ന് ആഴ്ചലൊരു ദിവസം പൊറോട്ട ആയിരിക്കും
അതെ
പിന്നെ ബിരിയാണി ഉണ്ടാവും ഗീ റൈസ് ഉണ്ടും
പിന്നെ ചോറ് ണ്ടാക്കലില്ലേ
ആ ചോറുണ്ടാക്കാറുണ്ട് ഉച്ചക്ക് ചോറും സാമ്പാറുവാരിക്കും
ആഹ
ആഹ പിന്നെ രാത്രി എന്തേലുമൊക്കെ ഉണ്ടോ കുഷ്ക കബാവ ഒക്കെ ആയിരിക്കും
ആഹ
പിന്നെ ചില രാവിലെ മറ്റ എന്താ മക്രോണി ദോശ പിന്നെ ഇഡ്ലി പുട്ട് അങ്ങനെ ത്തേക്കുണ്ടാവും
രാവിലെ മക്രോണിയൊക്കെകഴിച്ച വിഷപ്പെടാത്ത വഴയാണ്
ഇല്ല ഓ ഇതാവൂല പക്ഷെ
ഇവിടെ എന്റെ മക്കൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാണ് മക്രോണി നൂഡിൽസ് ഇപ്പ വലിയ താല്പര്യമില്ല കൂടുതൽ ഓലെ കൈക്കലേ വെയ്കുന്നാരൊക്കാണ് ചായക്ക്
ആഹ് അങ്ങനൊക്കെ കഴിക്കാനാണ് ആ അതൊ ഒക്കെയാണ് രസം പക്ഷെ നമുക്കിവിടെ കമ്പനീന്റെ ഒരു മെനു ഉണ്ടല്ലോ ഒണ്ട് അപ്പൊ അതിനൻസരിച്ച് അവര് ഇണ്ടാക്കി തരുള്ളു
ആ ആഹ്
ആഹ് ഇല്ലെങ്കില് നമ്മള് സ്വന്ത ഇണ്ടാക്കണം എന്ത് വിശേഷം എന്ന ഇവിടെ നിന്ന് നല്ലോണ്ണം മഴ പെയ്തു
ആ ഇവിടെ പത്ത് പതിനഞ്ചീസ് ആയിട്ട് മയന്നെല്ല നല്ല വെയിലാണ്
ആഹ് ഇനി
ചെറുതായിട്ട ഒന്ന് പെയ്ത് വല്ല്യ മയ പ അപ്പല്ലാ ചെറുതായിട്ട്ന്ന് പെയ്ത്
ആഹ് ആഹ് ഇനിയിപ്പോൊ നാളെ എന്താവുന്ന് അറിയില്ല
ആഹ് വെയില് നല്ല വെയിലു ആണ് മയ പെയ്ത ഒരു തുല്ല
അതെ അതെ ഉം ഇപാവ്യം മഴ കുറവാന്നൊക്കെ പറയുന്നുണ്ട് എന്താ
ആഹ് അങ്ങനെ പറയുന്നുണ്ട് മയ കൊർ വായല് വെള്ളത്തിനും ബുദ്ധിമു ട്ട ഞങ്ങക്ക്ക്ക ഇവിടെ പൊതുവേ ലാസ്റ്റക്ക് ആഹ് വറ്റി പോവും കെൺറ്റില് ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങത്തൊക്കെ വെള്ളത്തിന് ഒരുപാട് കുറവാ
ആഹ്
ഉം പിന്നാട് മഴ തൊട്ങ്ങും പക്ഷെ ഇപ്രാവശ്യം വളരെ മോശാണ് മയ
ആഹ് ആഹ് കയിഞ്ഞ റാ മഴ പെയ്
ആഹ് കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ
പക്ഷെ മഴ തുടങ്ങിയപ്പോ കുറച്ച് നല്ലോണ്ണം പെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ
ആ തുടങ്ങിയപ്പോൊ കുറച്ചു പേര്
ആഹ കൊറെ സ്കൂളുകൾക്കൊക്കെ ലീവൊക്കെ കൊടുത്ത് ഇതാക്കിട്ടുണ്ടായിരുന്നില്ലേ അത അതെ
വേറെന്തൊക്കെയാ
വേറെ എന്തെങ്കില എന്തന്തായിരുന്നു ഫുഡ് അവിടെ
ഇന്ന് ചോറന്നെ സാദാ ചോറ
ആഹ കറയോ
കറി മീന് ഉം ഇന്ത് അല
ആ നീരൊക്കെ കിട്ടുന്നുണ്ട്പ്പൊ
ആഹ മീനി ഇപ്പ വീട്ടുന്നുണ്ട്ന്താണ്െ ഇപ്പന്നും ഇന്നലൊക്കെ ആയിട്ട് വലിയ കുഴപ്പില്ലാതെ പോവണ്ട് അതെ ആ മുന്നേ ഭയങ്കര ജാമരുന്നു ഇപ്പ മീൻകാര വരുന്നൊക്കെണ്ട് പക്ഷെ കൂടുതലും മത്തി ഇതൊക്കെ തന്നെ
ആഹ
അയല അങ്ങനത്തെ മീനളൊക്കെ
ആഹ് മഴെയ്താ പിന്നെ കിട്ടലു കുറവായിരിക്കുംല്ലോ അല്ലേ നീനൊക്കെ
ചിണ്ടിട്ടാ ഇല്ലെ കൊണ്ടുന്നിയിരുന്നു അവിടെ
ആഹ ഉ ചില ണ്ടല്ലോ
ഇവിടെ പുൊറത്തിറങ്ങിയാലൊക്കെ നല്ല മീൻണ്ട് ഐസ് ഇട്ട് വെക്കണ പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരുചായ ഒരു ചോയ വരാണ്
ആഹ അവര് മറ്റേ സാധനം രിക്കറ്റ് ഇട
ആഹ അങ്ങനെ ഇട്ട്ങ്ങാണ്ട് നല്ല നല്ല മീനാണ് കഷ കഷ്ണ മീനുകളും വലിയ മീനാുകള ണ്ട് ഇവിടെ പുറത്ത് ഞങ്ങളടു ഇുള്ള ടൗണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി ഒക്കെ ഉണ്ട് രാത്രി ഒരു പതിനൊന്നര നേരം വരെെയണ്ട് പക്ഷെ എന്താ വാങ്ങീട്ടാണ്ട് കൂട്ടാനൻൊ ഒരു ഇതാണ്
ആ ഒരു ടേസ്റ്റ് കിട്ടുന്നു എണ്ട കല്ലേ
ചെയട്ടുന്നില്ല
അപ്പ തന്നെ ഉ ഫ്രഷ് മീനാണെങ്കും നല്ല ടേസ്റ്റ്
ഇപ്പൊ എന്റെ എന്താണ് ആ അവിടത്തെ അമ്മൂഷങ്ങാന്റെ ഏട്ടന്റെ മോള ഭർത്താവിനെ കടപ്പുറത്തന്നെ ജോലി മൂപ്പർ ഇ് പണി ഉണ്ടായാ നല്ല മീൻ കൊണ്ടരന്നട്ട് അത് പിന്നെ നല്ല ഫ്രഷ് ജമീനോ എല്ലാപ്പൊ കുടിക്കണ മീന ആൾ ഉണ്ടാവില്ലേ ഇ മീൻല്ല സീസല്ല അത് അപ്പളക്കപ്പള നല്ല ടേസ്റ്റാ വറുത്ത കൂട്ടിയാലൊക്കെ
ആഹഹ നമ്മള അവിടെ ഒരു ആ് നമ്മള അവിടെ ഒരു ഇതുണ്ട് അവരപ്പ തന്നെ കൊണ്ടുവരുന്നേ പക്ഷെ വൈകുന്നേരം ആയിരിക്കും ഭയങ്കര തിരക്കു ആയിരിക്കും പെട്ടെന്ന് തന്നെ സാധനം തീർന്നു പോകും നല്ല ഫ്രഷ മീന കൊണ്ടുവരുവര്
തന്ന ഇരു
ഉ ആഹ അത് റോട്ടിൽ കൂടെ പോവാൻ പറ്റും വണ്ടി ഫുള് ബ്ലോക്ക് ആയിട്ട്
ആ അതെ
ഉം അത്ര നല്ല കച്ചവടവും കിട്ടുന്നുണ്ട്ോ അവർക്ക്ത്
ആഹ
സാധനം കൊണ്ടുവന്ന് വെച്ച് കണ്ണടച്ചു കൊടുക്കുമ്പോത്തേക്കും സാധനം തീരും
ആഹ അതെെ നിങ്ങള് ഞങ്ങള് ഞങ്ങളവിടെ ഒരു ഹൈലറ്റ് മാള ഓപ്പൺ ആയിക്ക ഇപ്പ അടുത്ത് മഞ്ഞറ്റ്
ആഹ ഏതാ
ഉ പോയിോക്കണം ഞങ്ങള അടുത്ത് ഇവിടെ നെസ്റ്റോക്ക ഒക്കെ ഇണ്ട് നഷറ്റൊക്കെ അടിയിലാടില്ലേ പോളെ
എവിടെ കോഴിക്കോടല്ലേ
ആ അല്ല ഞങ്ങളവിടെ തിരുവൂരിന്ന് പററഞ്ഞ സ്ഥലത്താണ്
ആഹ് ആഹ് ആഹ്
ഉം
ആഹ അവിടെ ആ
കോവലടെ അപ്പഴും
ആഹ അല്ല അഓ ഓപ്പൺ ആണെങ്കിൽ അവിടെ പോയിട്ടുണ്ടെിൽ ചില ഓഫറൊക്കെ ഉണ്ടാവും
ആഹ ഓഫറ് ഓഫറ് കൂടുതലും നെസ്റ്റൽ വുന്ന അന്ന് ആ ടൈമിലൊക്കെ ഞങ്ങള്ൾ പോവലണ്ട്
ആഹ അങ്ങനെയല്ല അപ്പൊ പുതിയ മാള് ഓപ്പൺ ആക്കിട്ടില്ലേ
ആഹ ആഹ
അറ് ഉണ്ടാവ
ആഹ അതെ
ആ ഇപ്പൊ കൊറച്ച് ആഹ് കുറച്ച് ദിവസങ്ങള് ആ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ പക്കറ്
ആ അതെ കൂടുതലും പോയാ വാങ്ങല അധികം സോപ്പുംപൊടിയാണ്
ആ അതാണല്ലോ നമ്മൾക്ക് ചെലവ്
അത് വളരെ കുറവാണ്
ആഹ
ആ നല്ല ഓഫറാണ്
ഈ ലിക്വിഡക്കെ ഉണ്ടല്ലേ പ അഞ്ച ഇതൊക്കെ ഉണ്ടല്ലോ
നീ രാവിലെ എന്താ ഫുഡ്
രാവിലെ ഇപ്പൊ എന്താ മറ്റേ പിടിയില്ലേ
ആഹ അം പൊടിയിട്ട ഇണ്ടാക്കണതാ
അല്ല അല്ല നമ്മളീ നമ്മുടെ എന്താ ഇഡ്ലി ഉണ്ടാക്കൂല്ലേ അതേപോലെ ഇങ്ങനെ മാവ് കുഴിച്ചരു
ആഹ് മാവ് കൊഴിച്ചിട്ട് ആഹ്
പിന്നെ കുക്കർ പിന്നെ ഇതിനകത്ത് ഇട്ടിട്ട് ചെമ്പില ഇട്ടിട്ട്
ആ ആവി വേവിക്കലാണ്
അ വിച്ച് കഴിക്കണം
ഉം അതെങ്ങനെ കറി കൂട്ടി കഴിക്ക
കറി കൂട്ടി കഴിക്ക
അ ശരി
നമ്മളവിടെ പിടി എന്ന് പറുമ്പോൾ ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട്
ആഹ പക്ഷെ ഞങ്ങളവിടെ ഒന്നും അത് ഉണ്ടാക്കൽ കുറവാ ഉവ്വ് ഇഡലി ഉണ്ടാക്കൂ ഇഡ്ഡലി ഉണ്ടാക്കും നൂൽപൊട്ട് വെള്ളപ്പം അതൊക്കെ ഉണ്ടാക്കും അപ്പോ
ആഹ
ആഹ ഇത് അങ്ങനെ ഞാന് കണ്ടിട്ടില്ല
ആഹ് ഞാൻഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സംഭവം കാണുന്നേ നമ്മളവിടെ പിടീന്ന് പറയുന്ന മറ്റേ ചെറിയ അരിയുണ്ടയാക്കി ഇതിനകത്ത്ആ ഒരു കൊഴുപ്പ് പോലെ ഇതാക്കിട്ടൊക്കെല്ലേ നമ്മള് കഴച്ചിട്ടുള്ള ചിക്കൻ കറിയൊക്കെ
ഞങ്ങള ഞങ്ങളവിടെ അരിയേണ്ട കൊപ്പര പുട്ട് ന്ന് പറിം
ആ ആ
ആ നമ്മള് ആ പുട്ടണ്ട പുട്ടുണ്ടാക്ക നമ്മള് വേറരു സംഭവം ഉണ്ടാക്കുല്ലേ ഈ ലാസ്റ്റ് വന്ന മാവ് ചെപ്പൊടി കുറച്ചുകൂടി ഇതാക്കി വെള്ളം ഒെച്ച് കുറച്ച് ഇതാക്കി ഒരു പിടിയാക്കിട്ട് നമ്മൾ വെറുതെ പുട്ടും റ്റിൽ ഇട്ട് വെക്കുലെ ആ അതെ പോലെത്‌ തിരുതാന
ആ
ആ
സാധാ കടികൾ ന്നെ രാവിലെ വിഷപ്പെടുള്ളു
ആ അ അതെ അതെ
ങ്ങള് അവിടെ പത്തി നൈസ്പത്തിരി ഒക്കെണ്ടാക്കോ
സ്പത്തിരി ഇവിടെ കമ്പനിയിലായതൊണ്ട് അങ്ങനെ ഇല്ല
ആഹ വീട്ടിലൊക്കെ ണ്ടാക്കൂലേ
ആഹ വീട്ടിലൊക്കെ ഉണ്ടാക്കും
ചെലേ
ആ വീട്ടില് ആ വീ ട്ടിൽ. അങ്ങനെ ണ്ടാക്കാറില്ല കടികളൊന്നും രാവിലെ തന്നെ ചോറ് തന്നെയാണ് അമ്മയും ഡ്യൂട് ട്ടിക്ക്‌ പോകും പിന്നെ പപ്പ പപ്പയും പോവും പ്പൊ പിന്നെ അങ്ങനെ
ച്ച്കാണ്ട് പോവാലാ
ചോറ് വെച്ചിട്ട് പോവും
ഉം അമ്മ ന്താ വർക്കെയ്യണേ
ശ വർക്കറാ
ആ ശരി ആ
അപ്പൊ പിന്നെ രാവിലെ പോകണ്ട്
ആഹ് രാവിലെ പോവും ഉ ആ് വീട്ടിലെ പണിയൊക്കെ കഴിച്ച് പിന്നെ അതിനൊക്കെ തന്നെ ടൈമും കിട്ടുള്ളൂ
ആഹ അപ്പൊ പിന്നെ കടികളൊന്നും അങ്ങനെ വീട്ടില അധികം ഉണ്ടാക്കാറില്ല ചെറുപ്പം തൊട്ടേ നമ്മള അങ്ങനെ ചോറ് നിന്ന് ഇതായത് കൊണ്ട് അതൊരു ശീലമായി
ഉം
പിന്നെ ഉണ്ടാക്കി തരുവാണെങ്കിൽ ചേച്ചിയ ഉണ്ടാക്കി തരയുള്ളൂ നിനക്ക്ന്നാ നിനക്ക്ന്താ വേണ്ടേ
ശരി എന്നാ പിന്നെ വിളിക്കാ
ആ ഓക്കേ ഓക്കേ
ഉം